ഹലോ
പിന്നെ എന്തൊക്കെ ചായ കുടിച്ചോ? ആഹ് കേൾക്ക്‌ണ്ട് എന്തൊക്കെ വർത്താനം?
ആവിടെ കേൾക്കണില്ലേ അൻക്ക്
ഏഹ് ഉം
അയ്‌ന് കൊഴപ്പൊന്നില്ല എന്താണ് മാങ്ങൊക്കെ ഉണ്ടോ മാങ്ങയും ചക്കയൊക്കെ ഉണ്ടോ പെരീല്?
ആഹ് ഇണ്ടേയ് മാങ്ങണ്ട് നല്ലോ ണ്ട് മാങ്ങ പക്ഷേ മുകളില് ആയോണ്ട് കിട്ടാൻ പ്രയാസ
ഏഹ് തോട്ടി
ചക്ക ഇട്ട് ഉം തോട്ടിയോണ്ട് കിട്ടൂലേയ് അയ് ഉം ഉം നല്ല ഹൈറ്റിലാ കൊറച്ച് കിട്ടി കൊറച്ച അച്ചാർ ഇട ഇട്ടു പഴുപ്പ് പഴുത്തത് കിട്ടി അങ്ങനെ
ആഹ് ആഹ് ചക്ക കൂട്ടാനൊക്കെ വെക്കലുണ്ടോ ചക്ക കൊണ്ട് എന്തൊക്കെ വിഭവങ്ങള് ഉണ്ടാക്കല്?
ചക്ക പൊരിക്കും പിന്നെ ചക്ക കൂട്ടാം വെക്കും
ആഹ്
ഇങ്ങക്കില്ലേ ചക്ക?
ഞങ്ങക്ക് ഇവടെ ചക്ക കോറവാണ് എവ്ടുന്നെങ്കിലൊക്കെ കൊടുന്നുന്നാല് കിട്ടുംന്നല്ലാതെ ഏഹ് ചക്കപ്പൊരി നല്ല ടേസ്റ്റാലെ? ഇങ്ങള് എങ്ങനെ ചക്കപ്പൊരി ഇണ്ടാക്കല്?
ഞങ്ങള് പിന്നെ അമ്മള് ഉപ്പും പിന്നെ ഇങ്ങനെ ചെറുതാക്കി നീളത്തില് കൊർച്ച് കട്ടീല്ങ്ങനെ അരിഞ്ഞിട്ട് കട്ടിം ബോഡ്‌മെ വെച്ചിട്ട് ഇന്നട്ട് ഉപ്പും, മഞ്ഞളും ഇങ്ങനെ ഇതാക്കുല്ലേ വെള്ളത്തിലിട്ടിട്ട് വെള്ളം തെളീച്ച് ഇങ്ങനെ
ആഹ് ആഹ്
അങ്ങനെ കാട്ടീട്ട് എണ്ണീല് ഇട്ട്ക്കാണ്ട് പൊരിക്കും നല്ല ടേസ്റ്റാണ് നല്ല പണിയാണ്
അത് പൊരിച്ചാ കൊറേസം നിക്കോ?
ആഹ് കൊറേസം നിക്കും നല്ല പിന്നെ തണുക്കാന് പിന്നെ നമ്മള് നല്ല ചൂടിലണ്ട് ഇടരുത് ബോട്ടില്ല് ഒന്നങ്ങനെ പേ പ്പർലൊക്കെ ഇങ്ങനെ ഇതാക്കി പെരത്തിട്ടിട്ട് ബോട്ടില് ഇട്ടച്ചാല് തൺക്കാതെക്കെ കിട്ടല്ണ്ട് ഇവടെ ഞങ്ങള് ഇണ്ടാക്കല്ണ്ട്
ആഹ്
ഞാൻണ്ടാക്കീനു
ഉം
പിന്നെ ചക്ക പഴുത്തത് കിട്ടാണെങ്കില് എലട നമ്മളെ ഈ എലട ഇണ്ടാക്കൂലേ അതേ മാരി എലീല്ങ്ങനെ പെര്ത്തീട്ട് ചക്ക ഒടച്ച്ട്ട് അങ്ങനെ കാട്ടല്ണ്ട്
അത് അത് ഞങ്ങള് ഇതുവരെ ഇണ്ടാക്കി നോക്കിട്ടില്ല
ഏഹ് ഏലക്കായിക്കെ ഇട്ടിട്ട്
ആഹ്
ഉം അത് ഇങ്ങനെ കൊന്നരു മറ്റേ നമ്മളെ ഈ ചൂലിന്റെ ഈർക്കിളിയൊക്കെ ഇട്ത്തിട്ടുണ്ടാവുലെ തെങ്ങിന്റെ അതക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തീട്ട് ഇങ്ങനെ എന്തൊരു ഇത്ണ്ടല്ലോ നമ്മളെ സമൂസന്റെ ആകൃതിയിലാക്കണം അത് ഇൻക് വൈക്കൂലട്ടോ ഇവടെ ഇമ്മാക്ക് വൈക്കും
അങ്ങനെ ഇണ്ടാക്കാന് അങ്ങനൊക്കെ ഇണ്ടാ‌ക്കി ഉം ടേസ്റ്റ്ണ്ട് ഏലക്കായി വാണം ഏലക്കായിന്റെ പൊടി
ഉം ചക്കക്കുരു കറിക്കലുണ്ടോ? ആഹ് ചക്കക്കുരു കറി കൈപ്പങ്ങേല്ട്ട് വെക്കും ഉപ്പേരിക്കുല്ലേ
ഉം ഇന്നലെ കൈപ്പ‌ത്തിലിട്ട് വെച്ചു
ഇവടെ മാങ്ങ ഒരു മാങ്ങ മാവിന്റെ തൈ ഇത്ണ്ട് ഞാന് അണ്ടി കൊട്ന്നാണ്ട് കുഴിച്ചിട്ടാണ്ട് ഇണ്ടാക്കിയാ അയ്മ കൊർച്ച് മാങ്ങണ്ടേന് അത് എന്താണ് മാങ്ങക്കേ കൊർച്ച് ഇണ്ടായിട്ടോ കൊറേ ഇണ്ടായിന് പിന്നെ ഒക്കെ വാടി കൊയ്ഞ്ഞാടിട്ട് നിന്നതോള്ളൂ അതാണെങ്കിലോ പൈത്തത് ഇഞ് പ്പം ഇണ്ടാണ
ഏഹേ അഹ്ശരി
ഇത് പീവില്ലാതെ ആകെ മൂന്നെണ്ണറ്റെ കിട്ടിയത് ബാക്കി ഇല്ലൊക്കെ ഫീവ്ണ്ണോല് ഉം പിന്നെ രണ്ട് മൂന്ന് തൈ വെ വെച്ചക്ക്ണ് ഞാന് ഏഹേ?
ആഹ്
ഉം രണ്ട് മുന്ന് അയിമലൊന്നും അയിമ ഒന്നും മാങ്ങ ഇണ്ടായിട്ടില്ല എങ്ങനെ?
അല്ല മൂച്ചി തയ്യേ ഹൈറ്റ് കൊറവില്ലതല്ലേ ഇങ്ങള് ഇണ്ടാക്കിയത്?
ഹൈറ്റ് കൊറവുള്ളാണേ മുറ്റത്ത് വെക്ക്ണതെ
ആഹ് മുറ്റത്ത് മുറ്റത്ത് ആഹ്
ഒരു പ്ലാവും തയ്യ് വെച്ച് ക്ക്ണു അയിമ ഒന്നും ഇതായി ഇപ്പൊ വെച്ചിട്ടൊള്ളു അത് രണ്ട് മൂന്നൊല്ലാം കഴിയണം മറ്റേ എത്ത വിയറ്റ്നാം ചക്കല്ലേ?
ആഹ് ആഹ് അത് ആഹ് ഞങ്ങളും വേടിച്ച്ക്ക്ണ് അത്
ആഹ് ഇങ്ങള് കൃഷി എന്തേലൊക്കെ ചെയ്യല്ണ്ടോ?
ആഹ് കൃഷിയിണ്ട് ഇവടെ പിന്നെ ഒരു അബിയു പറിയ്ണ ഇത്ണ്ട് ഫ്രൂട്ട്സ് അത് നല്ല ടേസ്റ്റാണ് അത് ഇന്റെ നാത്തൂന്റെ വീട്ടില്ണ്ടേ അപ്പൊ അവര് പറഞ്ഞിട്ട് ഞങ്ങള് വേടിച്ചിന് ഇതില് വന്നപ്പോ അബിയൂന്റെ തൈ വേടിച്ച വേടിച്ച്ക്ക്ണ് പിന്നേ ഇങ്ങള് പർഞ്ഞമാതിരി ചക്കന്റെ ഒരു വർഷത്തില് കാഴ്ക്ക്ണ ഇതില്ലേ അത് വേടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങക്ക് ഇവടെ മത്തന് ഇണ്ടായിക്ക്ണ്
ആഹ് മത്തം കാഴിച്ചോ?
തക്കാളി അങ്ങനെ ആഹ് ചെറുതായിട്ട് കായ്ച്ചിക്ക്ണ് ഇപ്പം ഇഞ്ഞത് വലുതാവോ ഇല്ലേന്ന് അറീല്ല രണ്ട് മൂന്നണ്ണം ഇണ്ടായിക്ക്ണ് പിന്നെ മത്തന്റെ എലൊക്കെ നമ്മക്ക് അത്യാവിശ്യപ്പോ ഇണ്ട് നമക്ക് താളിക്കാനൊക്കെ
ഞാനും മത്തം കുഴിച്ചിട്ട് മത്തന്റെല്ല എല പടർന്ന്ക്ക്ണ് പക്ഷെ അയിമന്ന് ഇതാക്കിയിട്ടില്ല നുള്ളിയിട്ടില്ല ഇഞ് കായ്ക്കാണെങ്കി കഴ്ച്ചോട്ടെ കര്തിയിട്ട് കൊറച്ച് ഇണ്ടായിക്ക്ണ്പ്പം ഉം മുരിങ്ങൊക്കെ ഇണ്ടോ? ഇങ്ങക്ക്?
മുരിങ്ങ കൊറവാണ് മത്തന്റെ എല നല്ലോണ്ട് ഞങ്ങളവടെ എടു ത്തെ വീട്ട്ക്കൊക്കെ കൊടുക്കല്ണ്ട്
ആഹ് ആഹ്
ഉം പിന്നെ മാങ്ങ അച്ചാറ് ഇടാനൊന്നും കിട്ടിയില്ലേ ഇങ്ങക്ക് എവിട്ന്നും?
ആഹ് അച്ചാറ് ഇടാന് അയ്ലോക്കത്ത്ത്തെ ഒരീസം കിട്ടീനി അതൊക്കെ പച്ച തിന്ന്ങ്ങാണ്ട് ഇതാക്കിങ്ങാണ്ടക്കെ കഴിഞ്ഞു അച്ചാറൊക്കെ പിന്നെ ലാസ്റ്റ് ആയി ഇതായപ്പോ പിന്നെ ഇട്ടതൊന്നില്ല ഇട്ടതൊക്കെ പിന്നെ കഴിഞ്ഞു വേഗം ഉം
ആഹ് ഞങ്ങള് മാങ്ങ പിന്നെ നീളത്തില് ഇങ്ങനെ ചെത്തിയിട്ട് ഉപ്പില് ഇട്ടച്ച്ക്ക്ണു ഉപ്പില് സുർക്കിലും ഓന് സ്കൂളില് കൊണ്ടോവാനൊക്കെ
ഇഞ്ഞ് മാങ്ങ ഇല്ലാത്ത കാലത്ത് അത് ഇടുക്കുമ്പോ നല്ല രസേക്കാരലേ?
ടേസ്റ്റാണ് ഉം നല്ല ഒരു വർഷക്കെ കഴിഞ്ഞിട്ട് എടുക്കാണ
ആഹ് ഞമ്മള് ഈ മഴയൊക്കെ പെയ്യുമ്പളേ അരി മൊളകും അങ്ങത്തെ ഉപ്പിലിട്ട മാങ്ങിം ഇട്ടാണ്ട് കൂട്ടിയ നല്ല ടേസ്റ്റ കഞ്ഞീക്കൊക്കെ ഞങ്ങളെ ഇമ്മള്ളന്ന് ഇവിടെ അധി അധികും അങ്ങനാക്കും ഈ കടുമ ഇതില്ലേ? കണ്ണി മാങ്ങ? അതങ്ങനെ ഉപ്പിലിട്ട് വെച്ചത് ഉം നല്ല ടേസ്റ്റാണ്.
ഉം ഞങ്ങളത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇട് ത്തീനും ഒരു വർഷം കഴിഞ്ഞിട്ടെ. ഇങ്ങട്ട് പിന്നെ നല്ല കളർ ഇങ്ങട്ട് മാറി നല്ലൊരു ബ്ലാക്കിന്റെ മായിര്ത്തെ കളറ് ങ്ങട്ട് ആവോല്ലോ. നല്ല ബ്ലാക്കാവൂല അത് ഇത് മന്ന് മാ കണ്ണി മാങ്ങേ നല്ല ടേസ്റ്റാണ് പറ്യേ. ഇന്റെ മോൻ ക്ക് അതേമായിരി പിന്നെ സോയാ ബീൻ അങ്ങനൊക്കെ കിഴങ്ങ് പൊരിച്ചതൊക്കെ കൊണ്ടോവാ സ്കൂൾക്കേ. അപ്പൊ എന്നും ഇത് പറ്റൂലല്ലോ ഉപ്പേരികളൊക്കെ കൊണ്ടോയ്ന്യത്ട്ടോ കഴിഞ്ഞ വർഷം. ഇപ്പൊ അതൊന്നും പറ്റൂലാ. ഏഹ് ഞമ്മള് ബീൻസ് വെച്ചത്. പയർ വെച്ചത് അതൊക്കെ കൊണ്ടോയ്നു. ഇപ്പൊ അങ്ങൻത്തൊന്നും പറ്റൂല. ഇന്നട്ട് ഇബടെ ഇമ്മ പറയും ഇങ്ങനെ എണ്ണീല് പൊരിച്ചതല്ലേ പർഞ്ട്ടെ ഇങ്ങനെ ഈ മാങ്ങ കൊടുത്താല് മാങ്ങൊണ്ടോവും എടക്കൊക്കെ. ഓൻ ഭയങ്കര ഇഷ്ടാണ്.
നല്ലതാണ്.
ഉം.
മാങ്ങാക്കാലം കെയിഞ്ഞൊ വേറെന്തെങ്കിലും കൃഷി വേറെന്തേങ്കി ണ്ടോ കൃഷി?
ഇങ്ങളെ അവെടെണ്ടോ എന്തേലും വേറെ?
ഇല്ലെയ് വേറെപോ വേറെ ചെടിയേള്ണ്ടോ ഇങ്ങക്ക്?
ആഹ് ചെടിയേള്ണ്ട് ചെടിനോട് ഇൻക്ക് വല്യ താല്പര്യല്ല. ഇവടെ ഉമ്മണ്ടാക്കിയത്ണ്ട് കൊറച്ച്.
ഉം. ഏഹ് തൈകളൊക്കെ കൊറച്ച് വാങ്ങി വെക്കണേ അയിന് അയിനെ നോക്കി നടക്കും മാണം പറ്യേ.
ആഹ് അതെന്നെ. നോക്കി നടക്കും മാണം പിന്നെ നല്ല ഹ തില് ഇതാക്കണല്ലത്. അവടെ പുല്ല് ആഹ് വളമ ഉം ഇവടെ അന്ന് തൈയ്യ് വാങ്ങ്യ അന്ന് വേടിച്ചത് ഇണ്ട് ഇടാന്ല്ലത്.
ല്ലേ ഞമ്മള് ഇണ്ടാക്കി ക്കഴിഞ്ഞാ നല്ല താണ് പറ്യേ. യെന്താണ് പച്ചമൊളകൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞാ എത്രേ ഇണ്ടാവാന്നോ.
ആഹ് അതന്നെ. കൊണ്ടടക്കണം നമ്മളത് കുഴിച്ചിട്ട്ട്ട് പോരാനും പറ്റൂല നല്ലതിൽ നോക്കും വാണം അയിൻ്റെടുത്ത് കുടി പുല്ല് വര്നതും. വേറെ കാനല് പെട്ണതൊക്കേ.
ഉം.
പിന്നെ ഇണ്ടാവുട്ടോ നോക്കി നോക്കി നിന്നാലൊക്കെണ്ടാവും.
ആഹ് അതെന്നെ. ഞാ പ്പാ പ്ലാവ് വെച്ചതന്നെ നല്ല ത് തായി റെഡി ആയി വര്ന്ണ്ട്.
ഇണ്ട് ലേ. ആഹ് ഞങ്ങളും അത് അങ്ങനെ അന്ന് വെ വേടിച്ചേ ഇതിലെ വന്നപ്പളേ.
ഞാനയിന് ചാണകപ്പൊടിയൊക്കെ ഇട്ടൊടുത്തീനി. ഏഹ്. ഇങ്ങള് പിന്നെ അയിന്റൊപ്പം വളം വാങ്ങിയ് ഇണ്ടാവുല്ലേ.
ആഹ് ഞങ്ങളന്നൊരു ഒരു ചാക്ക് വേടിച്ചത്ണ്ട് പിന്നെ ഞങ്ങക്ക് പറഞ്ഞാല് എന്താറിയോ? ചിക്കുണ്ട് വടേ മറ്റേ ഓർക്കാപ്പുളില്ലേ നമ്മളെ ഇരുമ്പാമ്പുളി അറീല്ലേ.
ആഹ് ആഹ് ആഹ്.
അത്ണ്ട് ചാമ്പക്കണ്ട് പേരക്കണ്ട് അങ്ങനെ ആഹ് ഞമ്മളെ വീടുകളില് ചുറ്റു ഭാഗല്ലെത് നമ്മള് കഴിക്കുമ്പോ വേറൊരിതാല്ലേ.
പിന്നെന്താ അതൊക്കെ നമ്മള് പൊറത്ത്ന്ന് വാങ്ങ് ലേ രക്കെ
ആഹ് മരുന്നടിക്കാതെ കിട്ടല്ലേ ചിക്കൊക്കെ നല്ലോണം കിട്ടും ഞങ്ങള്ങ്ങട്ട് പിന്നെ ഈ പിന്നെ പക്ഷികൾ വന്ന് കൊത്ത്ണേയ് നെ എന്ത് കാട്ടുംന്നറിയോ അത് കൊറച്ച് വലുതായാല് പറ്ച്ച്ട്ട് പിന്നെ പേപ്പറ്ല് പൊതിഞ്ഞെക്കല അപ്പൊ പഴ്ത്തത് കിട്ടും നല്ല കൊറച്ചൂസം കെയ്ഞ്ഞാല് നമ്മള് നോക്കുമ്പോ നല്ല പഴുത്തത് നല്ല മധുരോണ്ടാവും
ന്റെ കുട്ടിക്ക്ഷ്ടാണ് ചിക്കു ഉം എവ്ടെങ്കിലും പോയാലും ഫ്രൂട്സ് കടിൽ ചെന്നാലൊക്കോന് ചിക്കു വാങ്ങി ഇമ്മാ ന്നറിയുക്കാരം എൻക്ക് വല്ലാതില്ലെങ്കിലും ത വ്ടെ മൂത്ത ച്ഛെൻ്റോടെണ്ട് ഓള് എടക്കെടക്ക് ചെലപ്പോ കൊടുന്നേരും അഹ് എത്ര അരീല് വെച്ച്താക്കിയാലും അഹ് പൗക്കൂല അതേ മാരി ങ്ങ നിക്ക്ണാണ കൊറേ ദിവസം അത് മൂക്കാത്തതായിറ്റാ
ആഹ് കട്ടിണ്ടാവും ചെലേത് ചെലത് കട്ടിണ്ടാവും ഇവടെ കിട്ടല്ണ്ട് നല്ലത് നല്ലതാണ്.
ഇത് മൂക്കാത്തതായിറ്റാ എന്താന്നെനിക്കറിഞ്ഞൂടാ ത് അതേ കൊറേ ദിസ് കഴിഞ്ഞിട്ട്ട്ക്കുമ്പൊളും അതേ മാരി
ഏഹ് ഞങ്ങക്കീ ഈ വർഷം നല്ലോണം കിട്ടീക്ണ് ട്ടോ ഇന്റെ നാത്തൂന് കൊടുത്തയച്ചു കൊറച്ച് ഇപ്പൊ ഇപ്പോ ഈ മഴ വരുന്നേന്റെ കൊറച്ച് മുന്നെട്ടോ ഒരു പത്തിരുവീസം മുന്നേ ഞങ്ങളാ അത്യാവശ്യം പറിച്ചിട്ട് നല്ലോണം പൊതിഞ്ഞച്ചീനി അതേമാരി ചാമ്പക്ക ആഹ ആഹ ജൂസ് സ് ഞമ്മള് വീട്ടിലടിക്കുമ്പം അതൊരു കറ മാരിണ്ട് ഗ്ലാസ് മിലെക്കെ അത് എന്താന്നറീല്ല
വാങ്ങണ എന്താ നമ്മള് പൊറത്തന്ന് കഴിക്കണത്തത്ര തോന്നൂലല്ലേ
ഇല്ല കറണ്ടാവലില്ല ചെറുതായിട്ട് ഇങ്ങനെ ചുണ്ടുമ്മങ്ങനെ ഒട്ടലൊള്ളല്ലോ ഇത് നല്ലൊം ഉണ്ടാവൂലെ ഞങ്ങള് പാല് പാർന്നിട്ടടി ക്കലൊക്കെണ്ടിട്ടോ എന്റെ മോന് ഭയങ്കര ഇഷ്ടാ പക്ഷെ അത് ഉമ്മറിം അയ്ലേറെ നല്ലത് ഞമ്മക്ക് ഇങ്ങനെ കയ്ച്ചാ ണറിം പിന്നെ പേരക്ക ആഹ എന്നാ ഓക്കെ